ക്ക്ണണ്ടോ ആഹ് എത്ര ആയി വിളിച്ചിട്ട് എന്താ വിളിക്കാഞ്ഞേ
സമയം കിട്ടണ്ടേ
എന്താത്ര തെരക്ക്
എന്താ തെരക്കന്നോ കുട്ടികളെ നോക്കണം വീട്ടില് കാ റ്റ് നിങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട് ട്ടും വയ്യാണ്ട് ഇരിയ്ക്കാരുന്നു കുട്ടി ആയോന്നോ ഇങ്ങനെ കുടുംബിനി ആവാൻ നില്ല എന്നിട്ട് കെടന്നോ
ഇല്ല ആഹ് ഹോസ്പിറ്റലല്ലേ അപ്പൊ ഓരക്കെ കെടന്ന്ക്ക ഞാൻ പൊറത്താ
ഓ അങ്ങനെ പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പായതോണ്ടെ ഈ കുട്ട്യാളടുത്ത് വന്ന് കെടന്നു
ആഹ് അല്ല ഈ മഴേ- ത്ത് ഇത്രേം തണുപ്പടിക്കുമ്പ ആരെങ്കിലും പൊറത്തോയിരിക്കോ
അതുകൊണ്ട് കയ്ഞ്ഞു തണിത്തിട്ടാകെ വേഗം റൂമികേറി സമാധാനം ഇല്ല പന്തല് നടക്കല്ലേ കെട്ടിയമാരൊക്കെ വീട്ടിൽ കിട്ടൊ
ഓ അങ്ങനൊന്നുണ്ടല്ലോല്ലേ
അതെ പോയിട്ട്ണ്ട് ഇപ്പൊ നോ- ഏയ് എപ്പഴെങ്കിലും ഫോണില്
ഏഹ് ഏതാ ആരുതാ ഉം
ഞാനോ ഇപ്പ അയിനോടൊന്നും വല്യ താരിപര്യില്ല ആദ്യൊക്കെ ബ്രസീലിനെ ഭയങ്കര ഇഷ്ടായിന്
അഹ്
അയെന്താ
ഞാൻ പോർച്ച്ഗല
ഔ എന്റെ കെട്ടിയോൻ എന്റെ കെട്ടിയോന്റെ ടീമ
ഏഹ്
പോർച്ചഗലിന്റെ കളി ഉണ്ടെങ്കി തുള്ളി തെറിച്ചും മണ്ട് ഇന്ന് ബ്രസീലിന്റയ തോന്നണൂല്ലേ
ഏ
ഇന്ന് ബ്രസീലിന്റെ കളി-
യസ്സ് പിന്നെ ആറ് എത്രാമത്തെ ഇല്ല പോർച്ചുഗലിന് മാത്രം ഉം കളിയാണനല്ലോണ ഇഷ്ടായിറ്റാ
അത് ഇന്ന് ഫോണില് കണ്ടിരുന്നൊരു കോമ എന്താ യൂട്യൂബറ് ഒരു പെണ്ണിനോടെന്ന് ചോയ്ച്ച് ഏതാ ടീമ് ചോയ്ച്ച് സച്ചിന്റെ ടീമാണ് പറഞ്ഞ്
ആഹ് ഞാകണ്ടീന്
അപ്പൊ കളീനെ പറ്റി സത്യം പറഞ്ഞൊന്നും അറിയില്ല.
ഉം
സച്ചിന്റെ കളി കാണല്ണ്ട്ച്ചാ കളി
അതെനിക്കുംഅറിയൂല. അതില്ലേ അത് ന്താ ബോളുള്ളക്ക് പോയ മനസ്സിലാവല്ലോ അടിച്ചൂറി. അങ്ങനെ മനസിലാക്കാം. പിന്നെപറങ്ങ്ല് പിന്നെ ഈ നടുവിലിന്ന് കൊറേചങ്ങായ്മാറ് കളി ക്കല്ലോ ആനൊനിക്കറിയില്ല പിന്നെ കൂടൊളോരെക്കിര്ന്നകാണുമ്പ വ വ വൊക്കെ പറയുന്നല്ലാണ്ട്. ഓര്ക്കറിയാം എനിക്കറിയൂല്ലന്നൊള്ളെ
ആഹ് സച്ചിന് ഏതാ ടീമോയിച്ചു സച്ചിൻ ക്രിക്കറ്റ് അല്ലെ. സച്ചിനേത ടീമ് ഇന്ത്യ കേരളത്തിന്റെ ടീ ആയ
ഉം
കൊറയണണ്ട് ഇങ്ങനെ അറിയൊന്നല്ല.
അറിയൂലാവല്ല അറിയാ
ന്നേ അങ്ങനെ കൊറെ കോമഡി.
അതെ
ഉം
പോർച്ചല് ഏറ്റവും ഇഷ്ടാരെ?
റൊണാൾഡോനെ ഓല്ലോ നാണ് അയിനെനക്ക് ഇഷ്ടാന്ന് പറഞ്ഞേ.
ഓ ഓ
അല്ലാണ്ട് പോന്നല്ല ഉം അ നല്ലോണം ഏ
ഉം നാല് ദോഫെ
ഉം
അഞ്ചു ഗോളൊക്കെ ഉണ്ട അടിച്ചന്ന് ഇവിടെന്നും.
അളള അതെന്നേനു അത അടിച്ചപ്പോ എന്റെന്നും അന്നൊ ഉറങ്ങാനും കൂടെ പറ്റുന്നില്ല. അത്രക്കെ സന്തോഷേനു സ്റ്റോറിയൊക്കെ ഇട്ടിട്ടേ
അയ്യ വീട്ടിലാരോ അടിച്ചോ പോലയാണല്ലോ?
അയി എന്റെ വീട്ടത്തെ ഒരാളെപ്പോലെ ഞാൻ കാണണ്.
അതെ
ചെപ്പോ ഞാൻന്റെ സെക്കൻ ആയിട്ട് വരവനെ കാണും.
എന്താ കാട്ട നമുക്കിത് അപേക്ഷ കൊടുക്ക.
എന്ന് വാണ്ട ഓ വയസനയിക്ണ്
ആ നോക്കല ഇപ്പൊ ഫോണില് കാണില്ലേ അമ്പത് വയസ്സുള്ള ഒരാളാണ്. എത്ര ശെരി പ്രായ പിന്നേ പെണ്ണിന്റെ പ്രായ അറിയില്ല എന്താ വൈകിയത അതോന്ന്. കണ്ടേല്ല ഫോൺ കണ്ടേന്നോ?
ആഹ
അമ്പത് വയസ്
ആ പ പത്തൊമ്പത് വയസ്സോ?
ആ ഒരു പെ ഒരു പെൺകുട്ടി നെ ന്നിട്ട് അയാളെ വീട്ടിലക്ക് ചെന്നൊരു വീഡിയോ അതെ ഞാനിങ്ങട്ടെ
അത്ള്ളതാണോ
അതൊക്കെയല്ലേ ജീവിതം കണ്ടില്ലേ ഓരോരുത്തർും ഇഷ്ടല്ലേ ഓരോ താരല്ലേ.
ഉം പക്ഷെ ബുത്തില്ലാണ്ട് കളിക്കാൻ പാടില്ല.
അതെ നമ്മള് കുറച്ച് ബുദ്ധിയില് ചിന്തിക്കണ ആളാ തോന്ണു
ഉ ഞാനല്ലേ ബാക്കിയുള്ളരെ തന്നാക്കാ ഈസിയ പക്ഷെ അല്ല ശരി അയ്സ്എന്താ പറയാ ബാക്കിയുളേളരെ നന്നാക്കാൻ ഭയങ്കര ഇതാണ്. പക്ഷെ സ്വന്തം നന്നാവൊന്നുല്യാ
സ്വന്തം കുറച്ചൊക്കെ അല്ല പിള്ളെ നല്ലതാ അപ്പള്ളള്ള എൻജോയ് ചെയ്യാൻ പറ്റ നിത്യജീവിതം അടിച്ചു പൊളിക്കാ അത്രയള്ളു
ഉം ഉംഹ്
അല്ലപിന്നെ കൊറെ വയസ്സായി കഴിഞ്ഞിട്ടേ അന്ന്ങ്ങനെ നടന്നാ മതി ഇങ്ങനെ നടന്നാ മതി ചിന്തിച്ചിട്ട് കാ കാര്യല്ലാ
ആഹ് ആദ്യ അങ്ങനെ നടന്നുടെനോ?
എന്താ കാട്ട്ണെ ഇങ്ങനെനടക്കും
പാവാ ചെക്കം പോവുമ്പോ അയിനെ പിടിച്ച് വെച്ച് കെട്ടീട്ട്
ചെക്കന് ചെക്കനൈലേറേണ് പത്തൊമ്പത് വയസ്സ് ചെറ്യേ കു
ന്ന്ട്ട് എങ്ങനെ ഇങ്ങള് ഇതായേ? ഇന്ന്ട്ട് ഇങ്ങളെക്കെ ആരാ നോക്ക്യേ അന്ന് പണിണ്ടോ?
പിന്നേ പന്നീന്ന് പറഞ്ഞാല് അ അങ്ങനേര്ന്നില സാധാ കൂലിപ്പണിക്കൊക്കെങ്ങനെ പോകേര്ന്നു ഇപ്പ ചെ ചെക്കമ്മാര് ഈ സ്കൂളില്ലാത്തന്നൊക്കെങ്ങനെ പോകോലോ പത്താ പത്തൊമ്പത് വയസ്ന്ന് പറഞ്ഞാ അയിനെ കണ്ടാ പത് പത്തൊമ്പത് വയസിന്റെ ശരീരമല്ല അങ്ങനെണ്ടല്ലോ കണ്ട അത്യാവ്ശ്യം കല്യാണ പ്രായായ ചെക്കമ്മാരത്രണ്ട്
ഉം ന്നാലും ബുദ്ധി ചെർതല്ലെയ്നോ?
ബുദ്ധീന്ന് പറഞ്ഞാ ബുദ്ധിക്കങ്ങനത്തെ കൊഴപ്പൊന്നുല്ലയ്ന്നു കൊറച്ചൊര് കുട്ടിത്തരണ്ടായ്ന്നു അത്രേയൊള്ളു
കുട്ടിത്തരണ്ടാവൂലെ?
പോ ഔട്ന്ന് അപ്പൊ ഞാം കുട്ട്യല്ലേ?
ഇങ്ങക്ക് രണ്ടെണ്ണത്തിനും ബോധല്ലാണ്ടായി
പിന്നെ പിന്നേന്ന് പറഞ്ഞാ അന്ന് പണി ഇല്ലേന്നു പിന്നെ ഓരെ അച്ഛന് ലോഡിങ്ങിന്റെ പണിയേന്ന് ഈ പോട്ടറ പണി അപ്പ അത് ഒഴിഞ്ഞു കൊടുത്തു അയ്ക്കി ആളൊക്കെ റ്റി പകരം അപ്പൊ അങ്ങനെ ജീവിതമാർഗമായി ച്ചൊരു കൊഴപ്പോല്ലാ ഉം ഒരു കൊഴപ്പോല്ല സുഖ ജീവിത
ഉം ന്നാമതി
ക്കമ്മളെ നോക്ക്ണ്ടോ നോക്കിയാ പോരെ.
അതെ എതിർപ്പ്കളൊക്കെണ്ടെയ്നോ
എതിർപ്പിന്റെ വീട്ട്ന്ന് ഹ് അതല്ലെങ്കിലും പെണ്ണുങ്ങളെ വീട്ട
ഉം ന്ന്ട്ട് റെഡിയായോ
ഒരു കൊഴപ്പോല്ല കല്യാണത്തിന്റെ അന്നെന്നെ ഓലാദ്യം പർഞ്ഞു ഓര്ക്ക് താല്പര്യല്ലേന്നോല് അമ്മേ ങ്ങളെ അമ്പല്ത്ത്ക്കാക്കി തരാറ്ഞ്ഞു ഒരാഴ്ച്ചോണ്ട് കല്യാണായി ഓല് അമ്പല്ത്ത് കൊണ്ടാക്കി അമ്പലത്ത്ന്ന് ചെറ്തായിട്ട് കല്യാണം കഴിച്ചു അന്നെന്നെ കഴിഞ്ഞപ്പോ ന്റെ കെട്ടിയോന്റെ വീട്ടില് ചെറുതായിട്ടൊരു പരിവാടിയൊക്കെ ണ്ടേന്നു ഓല് എല്ലാരെ വിളിച്ച് കല്യാണാക്കി നടത്തി.
ഏ
അപ്പൊ അങ്ങട്ട് ഓലെ വിളിച്ചു ന്റെ വീട്ട്കാര് അങ്ങട്ട് വന്നു പിന്നെ അവിടുന്ന് പ്രശ്ന ലൊക്കെ തീരുമാനായി പിറ്റേ ദിവസം ന്റെ വീട്ടില് സൽക്കാരം വെച്ചു ഞങ്ങള് ഇങ്ങോട്ടും വന്നു. സോൾവ് എല്ലാം സോൾവ് കൊഴപ്പല്ല
ഏ
പ്പോ ഹാപ്പി ആയിട്ട് പോകുന്നു കെ ട്ട്യോന് ഇരുവത്താറ് വയസ്സായി ട്വന്റി ഫോ ട്വന്റി ഫോർ ഇരുപത്തഞ്ചായി ട്ടില്ലാ ഈ വരുന്ന ഒക്ടോബർ. അയ് സെയിം ബീച്ച്
അതെ ഏതാ റേറ്റ്
പത്തൊമ്പത്
പതിമൂന്ന്
ഗസ്റ്റ്
അതെ ഉം കൊറിയറ ആയിക്കിട്ടോ
ഉം ഓക്കെ അതെ ഞാൻ പറഞ്ഞ നമ്പർ സേവാ ആക്കി നമ്പർ സേവാ ആക്കിക്കോ
ഫസ്റ്റ്ന്റത
ആയിക്കോട്ടെ പരിഹരിക്ക ഒക്ടോബറിന എത്ര കെടക്ക്ണു
ഹുംഅതെ പക്ഷേ വയസ് യാവണ്ട
ഉം ന്ട്ട് വീട്ടിലെല്ലാർക്കും സുഖ ല്ലേ
ഓ
ഉറക്കം വെര്ണുണ്ടോ ചെറുതായിട്ട്
ആര്ക്കി ഇനിക്കോ
എനക്ക് അല്ലാതാരിക്കാ
അവടാരാ അപ്പോല് ഒറങ്ങില്ല
ആര്
ആരോട ചോദിച്ചോ ഒറക്ക വരുന്നുണ്ടോന്ന്
ഇന്നോടന്നെ അല്ലാതാരോടാ
അതല്ലേ ഞാ പറഞ്ഞേ നല്ലോണ്
ഓ നല്ലോണം ഒറക്കം വരുണ ആളണീ ഫോണും വിളിച്ചിരിക്കിണേ
വിധി അല്ലാതെ
അയ്യോടാ പാവം വിധിയെ പൈച്ചിട്ട് കാര്യല്ല കുട്ടി
ആര ഈ പറിയിണ്
ഞാൻ കൊറച്ച് സാഹിത്യ എഴ്തട്ടിനി ഞാൻ ബുക്കൊക്കെ എറക്ക്ന്ന്ണ്ട് ആദ്യ ഒരു കോപ്പിയങ്ങട്ടയ
ഹിന്ദി
ബുക്ക് എറക്ക്ണ്‌ണ്ട് ആദ്യം ഒരു കോപ്പി അങ്ങട്ട് വിട്ടേ അയച്ച് തരണ്ടന്ന് കൊറിയറായി
എന്ത് വത്തട്ത്ത
അതെ
നാ തിരിച്ച് ഞാനും എഴുതി അയക്ക് ന്ന്ണ്ട്
ബുക്ക് വേണ്ടി വെരുലെ അപ്പം
ന്നാ ഓക്കേട്ടോ ഞാ വിളിക്കട്ടോ ശരി